ഹലോ കേക്കുന്നുണ്ടോ ഹ ഹലോ ഹലോ
ഹലോ ആഹ്
ഉം ആഹ് കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
കേക്കാ കേക്കാം മഴക്കാല രോഗങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം
ആഹ് ഇപ്പം എല്ലാവ്ടിം ആ വയറൽ പനികളൊക്കെ ആണല്ലോ. അതെ ഇപ്പം പുതിയ പുതിയ പുതിയ പുതിയ രോഗങ്ങളാണ്.
അതെ ഏറ്റവും കൂടുതൽ പനിയാണ് പരന്ന് പടർന്ന് പിടിക്ക്ന്ന പനി മൂലം. പലർക്കും പല രീതിയില്ള്ള ബുദ്ധിമുട്ട്യാള് വന്നൊണ്ടിരിക്ക്യാണ്. പണ്ട് കാലങ്ങളില് ഇത്രീം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് പനി വന്നാൽ തന്നെ ഒരാൾടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തകർന്ന് പോയിക്കൊണ്ടിരിക്ക്യാണ്. ഒരു പനി മാറി പിന്നെയും പനി വെരാ ആ ഒര് പനിം നിന്ന് ഒന്ന് റിക്കവറി ആകാൻ തന്നെ മാസങ്ങൾ പിടിക്ക്ന്ന്ണ്ട്. അപ്പ ഇതിനൊക്കെ എന്താ ഒരു പ്രതിമിതിന്നാണ് തോന്നുന്നത്
എന്താ നമ്മള് ശ്രദ്ധിക്കണം നമ്മള് ആ അധികം ഈ പൊറ്ത്ത്ള്ള ആ എന്താ പറയാ ആ വേസ്റ്റ് വെള്ളങ്ങളൊക്കെണ്ടാവൂലേ അപ്പൊ അതും അത്പോലെ തന്നെ ആ കുട്ടികളെയൊക്കെ പൊറ്ത്തധികം വിടാതെ തന്നെ നമ്മള് നോക്കണം.
അതെ ന്നമ്മളെ എത്ര ശ്രദ്ധിച്ച്ന്ന് പറഞ്ഞാലും പക്ഷെ പനി പിടിച്ച് കഴിഞ്ഞാ പിന്നെ പിടിച്ചതാണ് പനി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് വെര്ന്ന ചൊമ
യക്കെ അതെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കൊതുകിന്റെ ശല്യം അങ്ങനെയൊക്കെള്ളാവുന്ന സമയത്ത്. മ്മക്ക് ഡെങ്കി പനിയൊക്കെ വരാൻ ചാൻസസ്ണ്ട്. അപ്പോ കൂടുതല് കുട്ട്യേള്ക്കാണ് വേഗം ഈ വൈറൽ ഫീവർ ഒക്കെ വെ വെര്ന്നത്. അപ്പതുകൊണ്ടെന്നെ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം ന്നമ്മടെ പരിസരക്കെ വൃത്തിയാക്കണം അതുപോലെ തന്നെ മഴക്കാലാണ്. അപ്പതുകൊണ്ട് തന്നെ ഇപ്പൊ എലിപ്പനീണ്ട് അപ്പൊ കുട്ടികളെ ന്നമ്മള് മാക്സ് മ്മ് കു ട്ട്യേളും നമ്മളെല്ലാവരും ഏ ഇങ്ങനെ അധികം ന്നമ്മടെ പരിസരങ്ങളൊക്കെ വൃ ത്തിയാക്കുവാ അതുപോലെ തന്നെ നമ്മളെ ഏ ഹ് മഴക്കാലത്ത് ഏഹ് എന്താ പറയാ ഏഹ് കൂടുതല് നമ്മക്ക് ഏഹ് പനി പനിം വരാൻ ചാൻസ്ണ്ട് അപ്പൊ അതോണ്ട് മാസ്ക്കോക്കെ ധരിച്ച് പൊറ്ത്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ കൂടുതലും നമുക്ക് രോഗങ്ങള് മാക്സിമം കൊറ്ക്കാൻ പറ്റും.
അതെ ടീ രോഗ പ്രതിരോധ ശേഷി ഇന്ന് പലർക്കും ഇല്ല പണ്ട് ഇണ്ടായ ആള്കൾക്ക് രോഗ പ്രതീഷശേഷി കൂടുതലായിരുന്നു അത്കൊണ്ട് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളോന്നും പിടി ക്കില്ല്യാഞ്ഞു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ തായ മാറ്റങ്ങൾ കൊണ്ടാകാം ഇന്ന്ത്തെ തലമുറക്ക് രോഗങ്ങൾ വളരെ പെട്ടെന്നാണ് പിടിപെടുന്നത് ഇപ്പൊ ഏത് കുട്ടികൾക്കാ ണേ ഇമ്മ്യൂണിറ്റി കൊറവ് കാര്യങ്ങളാണ് ഇപ്പെ നമ്മളെന്തേ ക്കെ രീതില്ള്ള ഭക്ഷണങ്ങൾ കൊടുത്താലും അവർക്ക് അതിനുള്ള പോഷ് കങ്ങളൊന്നുല്ല അപ്പ ആ പണ്ട് കഴിച്ചിര്ന്ന രീതികളോട്ള്ള ഭക്ഷണങ്ങൾ കഴിക്ക്യാണെങ്കിൽ കൂടുതലും. രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇണ്ടാവുന്നാണ് തോന്നുന്ന്ന്നത്. ഇന്ന് ഇപ്പ നമ്മടെ ഇന്നത്തെ സമൂഹത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ പോലും. ഏഹ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല അത് കഴിച്ച് വെരുന്ന അസുഖങ്ങളാണ്.
അതെ പ്രതിരോധ ശക്തി കുറവാണ് ഇപ്പോഴത്തെ അതെ.
പണ്ട് അമ്മമാരൊക്കെ ഇണ്ടാക്കി തന്നാ പണ്ടത്തെ രീതിയിലുള്ള ചുക്ക് കാപ്പി അങ്ങൻത്ത. ശീലങ്ങളൊക്കെ ന്നമ്മടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ. ആ പനി പോലുള്ള കൊറെ അസുഖങ്ങളിൽ നിന്ന് നമക്ക് ഏ മാറ്റങ്ങള്ണ്ടാവും അതൊന്നും വ പിടിപെടാണ്ട് നമ്മൾ. ക്ക് ഏ രക്ഷപെടാന് പറ്റും. പിന്നെ തുമ്മല്, ഇപ്പൊ എല്ലാവർക്കും അലർജിയാണ്. പൊടി അലർജി ആഹ് എന്തിനും അലർജിയോടുള്ള ഒരു.
എന്റെ മോന് ചെറിയൊരു ജലദോഷം പിന്നെ. കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളവീട്ടില് പഞ്ചതുളസി ആഹ് വെള്ളം തിളപ്പിചിട്ട് പഞ്ചതുളസി ഡ്രോപ്സ് ക്കാണ് കൊടുക്കുന്നത് പിന്നെ പനിക്കുറുക്ക അപ്പ ഇങ്ങനെയൊക്കെയാണ് കൊടു ക്കുന്നത് അപ്പൊ മാക്സിമം നമുക്ക് നമ്മുടെ ശരീരത്തിലപ്പൊ കുളിക്കുമ്പോ പോലും പനിക്കുർക്കട ഇല അത് നമ്മള് പിന്നെ തുളസി അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ചൂടുള്ളത്തി തളപ്പിച്ചിട്ടാണ് കുഞ്ഞുങ്ങക്ക് കുളിപ്പിക്കുന്നത് കാരണം രോഗം വേ പടരുന്നത് അപ്പതുകൊണ്ട് തന്നെ അവർക്ക് നമ്മള് അത്രയും ആ വൃത്തിയായിട്ട് നമ്മള് കൊണ്ടാക്കും ചെയ്യും. കുട്ടേക്ക് വേഗാണ് പനി പകരുന്നത് കാരണം പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രതിരോധ ശക്തി കുറവാണ്
കഴിക്കുന്ന ആഹാരം അങ്ങനെയൊക്കെയാണ്.
അതെ ഇന്ന് നമ്മള് ശ്രദ്ധിച്ചാ നമ്മുടെ കുടുംബം ഏഹ് പിന്നെ ആൾക്കാരേം രക്ഷിക്കാ ആ ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുണേണ്
അതെ വേറെ ഒരാളും പ്രശ്നം ഇല്ലാതെ നമ്മുക്ക് വേറെ ഒരു ആരോഗ്യ പ്രശ്നല്ലാതെ
കേൾക്കാവോ?
അതെ നോക്കാം പറ്റും, ആ കേക്കുന്നുണ്ട്.
ഉം, ഓക്കെ ആഹാഹാ.
പിന്നെ ഇതിന് വേറെ പ്രതിനിധി എന്താന്ന് വെച്ചാല് ആഹ് നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുക. കൂടുതലും പൊടി അങ്ങത്ത കാര്യങ്ങളൊന്നും ഇടാണ്ട് ഏത് സമയത്തും നമ്മള് വൃത്തിയാക്കി കൊടുക്കും പിന്നെ മക്കക്കാണെങ്കിലും
അതെ, അതെ
നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഏ. പിന്നെ എസ് നമ്മള് തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോക ഏത് രീതിയിലാണ് നമുക്ക് എന്താ വന്നെനൊന്നും പറയാം
ആഹ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുക്കിപ്പ അല്ലാതെ നമ്മളിങ്ങനെ ആസ്പത്രി പോയി പിന്നെ ഡോക്ടർമാര് തരുന്ന മെഡിസിൻസും കഴിച്ചിട്ടാണ് മുന്നോട്ട് പോണ്ടേ അതിനും നല്ല ത് നമ്മള് നമ്മള് തന്നെ സൂക്ഷിക്കുക എന്നാണ്
പക്ഷെ ഡോക്ടേഴ്സ് മെഡിസിൻ തരും പക്ഷെ ആ മെഡിസിൻ കഴിഞ്ഞു പിന്നീട് വരുന്ന സൈഡ് എഫക്ട് ന്താന് നമുക്ക് അറിയാം പാടില്ല ഇപ്പൊ ഇംഗ്ലീഷ്മരുന്നാണെങ്കിലും എന്താണെങ്കിലും എല്ലാ തിന് ഓരോ സൈഡ് എഫക്ട് ഉണ്ട്.
അതെ പണ്ടൊക്കെയാണെങ്കില് ഇത്രയും അസുഖങ്ങളൊന്നും. പണ്ടൊക്കെയാണെങ്കില് ഇത്രയും അസുഖങ്ങളൊക്കെ നമ്മൾ കേക്കാറ് പോലുംഇല്ല. പ്പൊ എന്തൊക്കെയാണല്ല വരുന്നത്. നമ്മള് കേരളത്തിതന്നെ ഇപ്പോ ഒരുപാട് ഇപ്പൊ. കൊഴിഞ്ഞു മരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മൾ കേൾക്കുന് എത്രയോ. ആയിരക്കണക്കിന് ആൾക്കാര്ങ്ങനെ മരണപ്പെടുന്നത് ഒരു ചെറിയൊരു. ഹൃദയം സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇണ്ടായിരുന്നില്ല ഒരു അസുഖം പോലും ഇണ്ടാ ഇണ്ടാവാറില്ല ഇപ്പ ആണെങ്കില് ആഹ് ഒരുപാട് രോഗങ്ങളാണ് ഒരുടെ ഒരുപാട് മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്
മരണസംഖ്യ കൂടി വന്നോണ്ടിരിക്കന്നേണ് പനി മൂലം തന്നെ ഇപ്പൊ എത്ര പേരാ മരി ക്ക്ണത് അതറിയാൻ കൂടി പറ്റാത്ത രീതിയിലാണ് പനി വരുന്നത് എന്താണ് നമുക്ക് സംഭവിക്കാന്ന് പോലും അറിയില്ല എനിക്ക് ഏഹ് പോലും പനി വന്നിട്ട് ഒരു ഒരു രണ്ടാഴ്ച പിടിച്ചു ഞാനൊന്ന് റിക്കവറിയായി വരാൻ വേണ്ടി അത്രയും പനിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ തളർന്നു പോവുക
അതെ അതെ ഇതിനൊക്കെ നമ്മള് കഴിക്കുന്ന ഭക്ഷണ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മള് ശ്വസിക്കുന്നതും അപ്പൊ നമ്മള് പൊറത്തു പോയി ശ്വസിക്കുന്നതൊക്കെ എന്താ പറയാ ഒരു പൊല്യൂഷൻ ആഹ് ഒരു നമ്മൾ ആഹ് എയർ പൊല്യൂഷൻ ഒക്കെ ഇണ്ടാവുലെ അപ്പൊ ഇതൊക്കെ കാരണമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ത് രോഗ ഗാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ല അത് പിന്നീട് പിന്നീടാണ് നമുക്ക് അത് അറിയാൻ പറ്റള്ളൂത്തൊള്ളു ഇങ്ങനെയരു രോഗം നമ്മുടെ ശരീരത്തി ത്തില്ണ്ട് ഇണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മള് നമ്മള് കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ ആഹ് എല്ലാം നമ്മള് നിയന്ത്രിക്കണം അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കുക അതുപോലെ തന്നെ ആഹ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഏഹ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുകന്നല്ലാണ്ട് വേറെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല
നമ്മള് നമ്മളെ തന്നെ ഒരു ക്രയറും നമ്മള് മറ്റുള്ള നമ്മുടെ വി കുടുംബത്തിൽ തന്നെ ഒന്ന് ച്ചു ഓക്കെ ആക്കി ശരിയാക്കി വരികയാണെങ്കിൽ ഇതിനൊരു മോചനം കിട്ടും പക്ഷെ ഇന്നത്തെ തലമുറക്ക് ഒന്നിനും സമയം ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാൻ നേരമില്ല പലരും പലതും മാറ്റിവെ ച്ചൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പണ്ടുള്ള ജീവിതവും ഇന്നലെ ജീവിതം
അതെ കുട്ടിളേ ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണ് കൂടുതൽ കുട്ടികൾക്ക് ഈ ഇത് ഇങ്ങനെ പനി വരുന്നത്
അപ്പോ കുട്ടികളാണ് കൂടുതലും നമ്മള് ശ്രദ്ധിക്ക ണ്ടത് നമ്മള്ള വീട്ടിൽ തന്നെ ആണല്ലോ അപ്പൊ മക്കള് സ്കൂളിൽ പോകുമ്പോ ഒരു കുട്ടിക്ക് ഒരു ജലദോഷ ആണെങ്കിൽ അത് പെട്ടന്നായിരിക്കും പകരുന്നത് അപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ അത് ജല ജലദോഷമായി പിന്നക്കെ കൊര അങ്ങനെ പ്രശ്നങ്ങളായി പനിയിലേക്ക് പോകും അപ്പൊ ആഹ് കു അതെ അപ്പൊ കുട്ടികൾ സ്കൂള് വിട്ട് വരുമ്പം നമ്മള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങള് എന്ന് വെച്ചാല് അവരെ വന്ന ഉടനെ നമ്മള് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കയ്യൊക്കെ നല്ലോണം ആഹ് ആഹ് സോപ്പിട്ടിട്ട് ആ കൈ വാഷ് ചെയ്ത് അതിനു ശേഷം അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോവും കുളിപ്പിച്ച് കുളിക്കാൻ പോകുമ്പോ ചൂടുവെള്ളത്തില് പനികൂർക്കയോ അല്ലെങ്കിൽ പഞ്ചതുളസിന്റെ തുളസി തുളസീന്റെ നീരോ എന്തെങ്കിലും വെള്ള ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മുക്ക് അവരെ ചൂടുവെള്ളത്തിൽ നല്ല വൃത്തി കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ രോഗങ്ങള് തന്നെ മാറിക്കിട്ടും പിന്നെ അവർക്ക് അസുഖങ്ങൾ വരൂല്ല അപ്പ അത്രേയും നമ്മുക്ക് അമ്മമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റും
അതെ ഇനിയുള്ള കാ ഏ ഇനി വരുന്ന കാലങ്ങളിൽ നമുക്കും നോക്കാം ഒരുപോലെ എല്ലാരും ഒരുപോലെയൊക്കെ കെയർ ചെയ്തു പോയാൽ നമുക്ക് നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ പറ്റും മറ്റന്ന് നമുക്ക് നോക്കാം
അതെ അതെ തീർച്ചയായിട്ടും
അപ്പാ ശരിയെ
ആഹ